ഹലോ
ഹലോ
ബിസിയായോ
ഏഹ്
ഫ്രീയാണോ
അതെ പറഞ്ഞോ
കെടന്നുറങ്ങാണോ
ഞാൻ കെടന്നുറങ്ങല്ല ഞാൻ വെറുതെ ഇവിടിങ്ങനെ ഇരിക്കാണ്
ഉം
പണിക്കെകഴിഞ്ഞോ അത് മക്കള് കുളിക്കാന് ഓടികേറിന് അപ്പം പൊറത്തെള്ള്
ആഹ് ഹാ
ആ റൂമിനോട് ചേർന്ന പുറത്തെ കുളിമുറി
ഒരുമിച്ചാണോ കുളിക്കൻ കേറിയേ
എല്ലാ പിള്ളേരും ഒണ്ട് അറിയില്ല ഒരുമിച്ചാണോ അല്ലിയോന്ന് ഒച്ചെംവിളിയൊക്കെ ഒണ്ട്
ആഹ് ഹാ ഹാ ഹാ
എന്താ കെട്ടിയോൻ വന്ന് പറിഞ്ഞിട്ട് പോയോ
ഇല്ല ഇല്ല ഇല്ല അവിടെണ്ട് സ്റ്റിച്ചിംഗ് പഠിക്കാൻ പോന്നെനെപറ്റി എന്താഭിപ്രായം സാധ്യതകള്
പോയാല് എന്താപ്പൊ പറയാ പോയാ നല്ലതായിരിക്കും പക്ഷെ അത് ഫുള്ളാക്കണന്നൊള്ളൂ
പഠിച്ച് നമുക്കന്നെ സ്വന്തായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതൊക്കെ നല്ലതല്ലേ അവരവരുടെ പിള്ളേർക്കും വീട്ടുകാർക്കും നമ്മുടെ ഡ്രസ്സൊക്കെ തന്നെ
പോവാള്ള ഇതുണ്ടോ
അത് ആലോചന അങ്ങനെ വിചാരിക്കാണ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാ നല്ലതായിരുന്നുന്ന്
പോയാലൊക്കെ നല്ലത അപ്പൊ എന്തോര് നമ്മുടെ തയ്യൽ കൂലിന്നെ എന്തോര് കൊടുക്കണം
ആ പ്പൊ ഭയങ്കര ക്യാഷ് ആണല്ലോ പൈ
ഉം അതെ
നമ്മളിപ്പോ ഒരു തുണി തയ്ക്കാൻ കൊടുത്താല്
ഉം ഉം
അയ്ന്റെടക് ഞാൻ ഇപൊ എന്റെ ഉമ്മന്റെ ഒരു ബ്ലൗസ് തൈയ്ക്കാൻ റ്റ ബ്ലൗസ് തയ്ക്കുന്നന് അതുപോണം എനിക്ക് ആ ഹ എന്റെ ഡ്രസ്സ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടും അഹ എത്ര എഴുന്നൂറ്റിയോ എന്ന് സംതിഗായി ലൈനിങ്ങോ ഒക്കെ എന്തൊ ശരി പറാ ചെ പല അത് മോഡല് തയ്പ്പിച്ചിട്ടായിരിക്കും മേബി
പഠിച്ച് കിട്ടിയാലൊക്കെ നല്ലതാ ഉം പഠിച്ച് അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ
അങ്ങനത്തെ ഒന്ന് രണ്ട് സാധനൊക്കെ പഠിച്ചാൽ മതി
അയ്നൊന്നും പഠിക്ക്ണേതിന് വല്ലിയ റൈറ്റും കാര്യങ്ങളൊന്നും ആവൂലായിരിക്കു എല്ലാം കൂ 'നമ്മെ എല്ലാം കൂടി പഠിക്കുന്നേനല്ലേ അധികം പൈസ കൊടുക്കേണ്ടി വരിയ
അങ്ങനെ ഇപ്പ നമ്മള് എന്താ പറയാ തയ്യല് മാത്രം പഠിപ്പിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടാവോ അന്വേഷിക്കേണ്ടി വരുലേ ഷോപ്പുകളൊക്കെ ഉണ്ടോന്നുള്ളത് എവിടെങ്കിലും
അതായത് നമ്മുക്ക് താല്പര്യല്ല നമ്മുക്ക് അത്യാവശ്യുള്ള നൈറ്റി ചുരിദാറ് അത് രണ്ടു മ്മ നമുക്ക് അത്യാവശ്യം പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും പറതി നമുക്കിപ്പോ ചോരിദാർ തയ്ക്കാൻ പഠിച്ചാൽ തന്നെ നൈറ്റിം തയ്ച്ചു പഠിക്ക
ഉം ഉം ഉം
ഏഹ്
ആ വെട്ടുന്നേനെ കുറിച്ചൊക്കെ ഒന്ന് അളവുകളും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ മതി
അത് നൈറ്റി കുറച്ച് എറക്കണ്ട്ന്നല്ലേള്ളൂ
ഉം ഉം
പിന്നെ കൈത്തും കാര്യങ്ങളൊക്കെ ഏകദേശൊക്കെ നമുക്ക് പഠിച്ചാല് അത് പഠിക്ക പിന്നെ പിള്ളേർക്ക് എന്താ ച്ചാ അതിനനുസരിച്ചുള്ള തയ്ക്ക്ണ
ആ
പിന്നെ ഈ മോഡലോളൊക്കെ വെക്കാനൊക്കെ പഠിച്ചാലൊക്കെ രസാണ് ഫാഷൻ ഡിസൈനിങ് ബഡ്ജറ്റ് ഒക്കെ നോക്കണം
ഉം
അന്വേഷിചോക്ക്യ അല്ല
ഒന്ന് അന്വേഷച്ച് നോക്കിയാലോന്ന് വിചാരിക്ക അനെ എല്ലാത്തിനും എന്താ പറയാ ഇപ്പൊ യൂണിഫോമൊക്കെ തയ്ക്കാൻ തന്നെ നമ്മള് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് എപ്പോഴും മക്കളുടെ സമയവും നമ്മളെ സമയവും അവരുടെ സമയ..... ഒക്കെ നോക്കിക്കോണു ഇനിയിപ്പോ ഒരു മാസം മുമ്പ് വാങ്ങിച്ച ഇ ഇതുവരെ കൊണ്ട് കൊടുത്തിട്ടില്ല ഞാന് ഒരു മാസം മുമ്പേ യൂണിഫോം തയ്ക്കാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് തുണി ഹലോ..... കേൾക്കുന്നില്ലേ....
ആഹ ഇപ്പേ
ആഹ് ഒരു മാസം മുമ്പ് ഞാ യൂണിഫോം തയ്ക്കാൻ വേണ്ടി തുണി വാങ്ങിക്ക കൊണ്ടുവെച്ചു അതുവരെ കൊണ്ട കൊടുത്തിട്ടില്ല
അതെല്ലാം എല്ലാ വർഷവും അപ്പൊ യൂണിഫോം തയ്പപ്പിക്കുവോ
ഒരു കൂട്ടൊക്കെ എന്തായാലും......
ആഹ
തൈപ്പിക്കും.....
ഉ ഉം ഞാൻ അങ്ങനെ എല്ലാ വർഷവും തയ്പ്പിക്കൂല
എ..... ഒന്നെങ്കിലും ഈ ഷർട്ടൊക്കെ ആകുമ്പോ വൃത്യേടായിട്ട്ണ്ടാവും. ഒന്ന് വൈറ്റ് കളർ ആ ഷർട്ട് ഒക്കെ വരണേ......
ആഹ ആഹ...... ആ വൈറ്റ ഒക്കെ ആവുമ്പോ ഒന്ന് ഏകദേശം. ഇതാവല്ലോ അത് മക്കള കൂടെ ഇട്ട് ഇണ്ടായി...
മക്കൾ വലുതാവല്ലേ അപ്പോൾ ഇറക്കത്തിനും എല്ലത്തിനും മാറ്റണ്ട് അപ്പം പിന്നെ എന്തായാലും..... തൈക്കലൊക്കെ നിർബന്ധ വാവും.....
ഉം ഉം......
ചായ കുടിച്ചോ പയംപൊരി ഉണ്ടാക്കിയിരുന്ന രാവിലെ ഞാൻ......
രാവിലത്തെ പഴം പൊരി എന്തരി ഇപ്പ ഉണ്ടാക്കി ചൂടാക്കിന്ന്.
ചൂടാക്കുന്ന എന്തിനന് രാവിലെ ഞാന് പിന്നെ പഴം ഉണ്ടായിരുന്നു അപ്പൊ ചുമ്മാ. പൊരിച്ചിട്ട് ഒരു പാത്രത്തിലെ ഒരു ടിന്നിലാക്കി അടച്ച് വെച്ചേ. ഇപ്പോള ണ്ടണ്ട് ര്രാവിലെ ഞാൻ മാത്രേ ഉള്ളായിരുന്നു മക്കളൊന്നും ഇവിടെല്ലേയ്നു
അതന്ത രാവിലെ
തറവാട്ടിലൊക്കെ പോയി വെറുതെ പഴം കിടക്കുന്നതാണ്പ്പ ഇണ്ടാക്കി.....
ഒരു പൂതി.....
ചെറിയൊരു പൂതി അപ്പ ഉണ്ടാക്കി എടുത്ത വെച്ചു. പിന്നെ ഇടക്കിടക്ക് എനിക്ക് കട്ടൻ ചായ പിടിക്കുന്ന പരിപാടി ഉണ്ട അപ്പ അ ഇങ്ങനെ..... കൂട്ടാന്നൊക്കെ വിചാരിച്ചാണ് ഉണ്ടാക്കിയത് പക്ഷേ കട്ടച്ചായ നടന്നീയില്ല ഇഹ് ഇണ്ട് അതുകൊണ്ട് കെട്ടിചാടിക്കലുംന്ന നടന്നിട്ടില്ലന്ന്.....
ആഹ ആഹ..... ഇനിഇപ്പോ ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ....
ചോറും കറിഒക്കെആയതാണ് അതുകൊണ്ട അത്‌ ഒന്നും ഇണ്ടാക്കണ്ട.
ഇങ്ങട്ട് പോക്ണ്ടോ?
ഉം ഉം വീട്ടിൽ എന്റെ വീട്ടിലേക്കൊന്ന് പോണംന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോ സമയല്ല മടിയ ആവാ. അങ്ങട്ട് പോവാനൊന്നും
എന്താ പറ്റിയേ?
ഒന്നുല്ല പോവാനൊരു മടി രാ ത്രി ആയപ്പം വൈകുന്നേരായപ്പം ഉം ഇപ്പഴും മൂടില്ല. രാവിലെറ്റ പോവ നാളെറ്റെ ഇൻഷാ അള്ളാ.
നാളെ ഞായറാഴ്ചയാണല്ലോ ലെ എല്ലാരും ഉണ്ടാവല്ലോ.
ആഹ് നാളെല്ലാരും ഇണ്ടാവും അതൊരു ഇതാണ് ടാസ്ക്കാണ്. എല്ലാരും കൂടെ ഇണ്ടെങ്കി ഒരു പണി ഒരു കാര്യം നടക്കേയില്ല.
ഉം നാളെ പണി ഇണ്ടാവൂര്ക്കുലേ പണി ഇണ്ടാവുലായിരിക്കും?
ഉം നാളെ ഞായറാഴ്ച ആയോണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും എല്ലാരും.
ഉം ഉം
പിള്ളേരെ കുളി കഴിഞ്ഞില്ലേ?
എങ്ങനെ?
പിള്ളേരെ കുളി കഴിഞ്ഞിട്ടില്ലേന്ന്‌?
അവടെ കൊറെ എണ്ണം ഇണ്ട് എല്ലാം കൂടെ കൂടി കഴിഞ്ഞാല്
ഉം ഉം ഉം അയേൺ ചെയ്യണം ഇസ് ആഹ് ഷർട്ട് ഇസ്തിരി ഇടാൻ പറഞ്ഞിണ്ടായിരുന്നു.
മെനഞ്ഞാന്ന് ആഹ് ഇന്നലെ ഏഹ് മോളോണ്ട് വാപ്പച്ചി മേസ്തിരിടാൻ പറഞ്ഞു ഇട്ട് ഷർ ട്ട് ഇസ്തിരിയിട്ടു എന്നിട്ട് ഏഹ് എന്താ പാന്റ് എടുത്തോണ്ട് പാന്റ് എടുക്കാതിം കാണ്ട് ഷർട്ട് വേഗം ഇസ്തിരി ഇട്ടച്ചു. അങ്ങനെ ഇസ്തിരി പെട്ടി ഓൺ ആക്കിട്ട്ട്ടോ ഇങ്ങ ട്ട് ഇവള് ഏഹ് പാന്റ് എടുക്കാൻ പോയതാ ആഹ് പാന്റ് എടുത്തപ്പോ ഓളെ ഇപ്പച്ചിർഞ്ഞ് പാൻ്റ് ഇസ്തിരി ഇടണ്ടാന്ന് പർഞ്ഞ് ആഹ് പാന്റ് വാങ്ങിട്ടിട്ടു പിന്നെ ഇപ്പച്ചി പോവണ്ടിടുത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞപ്പം ആഹ് റൂ ലൈറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കാൻ പോയപ്പോ ഈ ഇസ്തിരിപെട്ടി ഓൺ ആയി കെട ക്കുവാ അത്രേം ടൈമ്
ഓഫാക്കാൻ മറന്നു പോയി
ഓഫാക്കാൻ മർന്ന് ഓഫാക്ക മർന്ന് എങ്ങനെയന്ന് വെച്ചാ ഇവള് പാന്റ് എടുക്കാൻ പോയതാണല്ലോ. ആഹ് പാന്റ് തേക്കണ്ടാന്ന് പറഞ്ഞപ്പോ ഓള് ഇപ്പച്ചിന്റെ കയ്യി കൊടുത്തു ചെയ്ത് അപ്പം ഇവടെ ഇസ്തിരിപ്പെട്ടി ഓണാണ്ള്ളേ ഓക്ക് ഓർമ്മല്ല.
അയിലഹ് വിട്ടു പോയി ആഹ് ലൈറ്റ് ഉള്ളതുകൊണ്ട് പോയി നോക്കിട്ടോ അല്ലെങ്കിൽ നോക്കു വാരുന്നോ.
ശരിയാ നല്ല കറണ്ട് ബില്ലും വരും എല്ലാം വരും.
അതുവല്ല പൊട്ടി തെറിക്കാനും മതി.
അതെ ഉം ഉം അത് ശരിയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ
പിള്ളേരൊക്കെ ടി വി കണ്ടു കഴിഞ്ഞില്ലേ?
വാങ്കടുത്തപ്പൊ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഞാന് ഇസ്തിരിയിടാൻ പോയപ്പോത്തിനും കെട്ടിയോൻ തന്നെ ഇട്ണ്ട്. പ്പ എനിക്ക് ചീത്ത കേട്ടു.
ഹി ഹി ഹി ടൈമിന് ഏഹ് ഇസ്തിരി ഇട്ട് കഴിഞ്ഞാല് കറണ്ട് ബില്ല് നല്ലോണം ആ-
അതാവും. അതുവല്ല പറഞ്ഞത് ചെയ്യാതെ ഫോൺ വിളിച്ചിരിക്കുന്ന കാണുമ്പേ
ഉം... ഉം...
വേറെ ന്താ വിശേഷക്കെ സുഖല്ലേ?
പോയിട്ട് ഇപ്പളാണോ വന്നത്?
ആഹ്! പണിക്ക് പോയി വന്ന. പണിക്ക് പോയി വന്നതാ.
പോന്ന്‌. ആഹ്! വേറെന്താണ്. ബാങ്ക് വിളിക്ക്ണ്ട്.
വാങ്ക് വിളിക്കേണ്ട്. നാളെ ഞായറായിച്ചായിട്ട് എന്താ പരിപാടി?
ഞായാറാഴ്ച ക്കെ ഒന്നുല്ല. വടെ ണ്ടാവും. വൈകുന്നേരവുമ്പോ- നാളെ പാ പുതിയ കട തൊടങ്ങണ്. അപ്പൊ അയിന്റെ ഉദ്ഘാടനാണ്. പുതിയ കട അല്ല. പഴയ കട. ഒഴിവാക്കിട്ട പുതിയ കടലോട്ട് കേറ.
ഉം ഉം ഉം.
അപ്പോ രാവിലെന്ന്, പൊയോക്കണം. ഞങ്ങള് വന്നെഴിഞ്ഞാ പഫ്സും ചായും വാങ്ങിതരും മാണന്നർഞ്ഞിക്ക്ണ്.
എഹ്.
ആപ്പൊ പറഞ്ഞോ ലഡൂ മല് ഒതുക്കാ. ഞങ്ങ്ക്ക് നോക്കാർഞ്ഞീന്ന്. ഞി വന്നാ. ന്നാലറ്വ. പപ്പ്സും ചായും കിട്ടേ, ലെഡു ട്ടേന്ന്.
എങ്ങനെ.
അപ്പൊ ജസ്‌റ്റോന്ന്. കെട്ടിയേന് അവിടെക്കെ കേറി. എല്ലാം സെറ്റപ്പാക്കി കൊടുത്തിട്ട് പോന്നതാ, പണി കഴിഞ്ഞ് നേരെ അവിടെ കേറിയതായിരുന്നു. എന്നെ വിളിച്ചായിരുന്നു അവിടെ കേറാൻ വേണ്ടി പറയാൻ വേണ്ടീട്ടെ. ഈ മുട്ടിം മതും ഇതോക്കെണ്ടല്ലോ. വെട്ട്ണേ, അതൊക്കെന്ന് അങ്ങട്ട് കേറ്റിടാൻ കെർച്ച് പണിയല്ലേ. ആരെങ്കിലുണ്ടെങ്കി, നമ്മളെ ഒപ്പ ള്ളേരെന്നെ ണ്ടാവുമ്പളേ.
അതെ അതെ ന്നാ ഞാ വെക്കട്ടെ. പിന്നെ.. ബാങ്കെടുത്തു. ശെരി, ശെരി.